എന്തെക്കെ വിശേഷങ്ങളൊക്കേ
ആഹ് നല്ല വിശേഷം തന്നെ കൊറേ ആയല്ലോ വിളിച്ചിട്ട്ല്ലേ
അതെ അതെ ചായയൊക്കെ കുടി
അഹ് ഇല്ല ചായ കുടിയൊക്കെ കഴിഞ്ഞിറ്റ്ണ്ട്
ചായക്ക് എന്തെ ഇണ്ടാക്കി
അങ്ങനൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല രണ്ട് ദിവസം മുന്നേ കൊർച്ച് ലഡു ഒക്കെ ഇണ്ടാക്കി ണ്ടാര്ന്ന് പിന്നെ അതൊക്കെ കഴിച്ചു അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചായ കൂടിയായിട്ടൊന്നും ഇല്ല്യ എന്തെങ്കിലും ഇട്ത്ത് കഴികും അത്രേ ഒള്ളൂ
മഴൊക്കെ ഇണ്ടാ അവ്ട്ക്ക്
ആഹ് ഇപ്പൊ കൊറച്ച് കൊറവാണ് രാവിലെ നല്ല മഴണ്ടേര്ന്നു പിന്നെ അതിന് ശേഷം മഴയൊന്നും പെയ്തിട്ടില്ല്യ
അതേ ഇവ്ടെ പ്പങ്ങനെ ഒരു പ്രാവിശ്യേറ്റെ ഇങ്ങനെ പെയ്തു
ആഹ് പെയ്യുമ്പ നല്ല മഴയാ പെയ്യുന്നെത് ല്ലേ
ആഹ് ഇന്നലിം മിൻഞ്ഞാന്നൊക്കെ നല്ല മഴായിര്ന്നല്ലോ
ഏഹ് ഇവടെ ഇന്നലെ ഒന്നും മഴല്ല്യ അന്ന് രാവിലെ മഴയൊള്ളു പിന്നെ മഴയില്ല്യ
ആഹ് മ മഴ പെയ്തില്ലെങ്കിലും നല്ല തണ് പ്പ്ണ്ട്
ഒരു പ്രത്യേക ക്ലൈമറ്റാ ചെല ടൈമില് ഭയങ്കര വെയ്ലാണ് ചെല ടൈമില് നല്ല മഴയാ ഉം പിന്നെ എന്തൊക്കെയാ ഭക്ഷണൊക്കെ ഒക്കെ ആയോ ഫുഡ് പരിവാടികളൊക്കെ കഴിഞ്ഞോ പണികളൊക്കെ
ആഹ് പണികള് ഒകെ കഴിഞ്ഞ് ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം
ആഹ് ആഹ്
ഉം
അയ് ശെരി ഉം രാത്രികത്തേക്ക്ള്ള ഫുഡൊക്കെ ആദ്യം ആക്കി വെക്കുംല്ലേ
ഉച്ചക്കെന്നെ റെഡിയാക്കിയത്ണ്ട് അപ്പൊ അതെന്നെ ആഹ് രാത്രി എട്ക്കല്
രാത്രി എട്ക്ക ല്ലേ
ആഹ് ആഹ് അവ്ടെയോ
ഇവ്ടെ അങ്ങൻതന്നെ ഞങ്ങള് രാവിലെ എഹ് അമ്മ ജോലിക്ക് പോവുന്നോണ്ട് രാവിലെ ചോറും കറിയും ഒക്കെയാവും മക്കള് പിന്നെ സ്കൂള് പോകുന്നോണ്ട് ഒക്കെ ഓര്ക്കൊക്കെ വേണല്ലോ
അതെ അതെ.
അപ്പൊ എല്ലാർക്കും ഉള്ളതൊക്കെ രാവിലെ ആ പണിയൊക്കെ കഴിയും പത്തണിയാകുമ്പോത്തേ എല്ലാം കഴിയും.
ആഹ് എന്തേ ഇന്ന്ണ്ടാക്കി ചോറ്ക്കെ എന്തേണ്ടാക്കി കറിയൊക്കെ എന്തേണ്ടാക്കി?
ഞങ്ങള്ന്ന് ഇന്നലെ മീന് കിട്ടിണ്ടായിരുന്നു മീന് പൊരിച്ച് പച്ചക്കറി വെച്ചു. പിന്നെ ഉപ്പേരി വെച്ചു അങ്ങനെയൊക്കെള്ളു ഉം.
മീനൊക്കെ നല്ലത് കിട്ടുണ്ടോ അവ്ടെ.
കൊറവാാണ് എന്നാലും നല്ലതൊന്നുല്ല എന്ന മത്തി ഇങ്ങനെയൊക്കെയാ കിട്ടുന്നെ. ആഹ് നല്ലത് ഞങ്ങൾക്ക് ഇപ്പം ഇവ് ടെ അമ്മയ്ക്ക് അങ്ങനെ പറ്റൂല അമ്മക്ക് അലർജിയൊക്കെ ഉള്ളോണ്ട് അങ്ങനെ വല്യ വല്യ മീനൊന്നും കഴിക്കാൻ പറ്റൂല അപ്പൊ ഞങ്ങളങ്ങനെ ചെറിയ ചെറിയ മീനുകളെ വാങ്ങിക്കുള്ളോ പിന്നെ ഇടക്ക് ചിക്കനൊക്കെ വാങ്ങിക്കും.
ആഹ് ഓണക്കെ അവറായില്ലേ. ആഹ് അതിന്റെ ഓരോ ഓട്ടപ്പാച്ചിലാവോ ഡ്രസ്സൊക്കെ എടുത്തോ.
അല്ലേ ഞങ്ങക്ക് ഇപ്പം ഇനി കല്യാണം വരുന്നുണ്ട് അനിയന്റെ കല്യാണം വര്ന്ണ്ട് ഹസ്ബന്റിന്റെ അനിയന്റെ അപ്പൊ അതിനിപ്പൊ ഡ്രസ്സ്‌ എടു ക്കാനുള്ളരു പരിപാടിയിലാണ് ഇനിയിപ്പം. ഓണത്തിന്റെ മുന്നായിട്ട് അതിന്റെ തിരക്കിലാണ് ഇപ്പം എല്ലാവരും
ഉം മറ്റേ ഒരുപാട് പരി കല്യാണത്തിന് മുന്നേ തന്നെ ഇപ്പോ മുസ്ലിങ്ങളെ കല്യാ ണ്തിനൊക്കെ ഒരുപാട് പരിപാടി ഉണ്ടാവുല്ലോ അതുപോലെ അതുപോലെ നിങ്ങള കല്യാൺത്തിനുണ്ടൊ അങ്ങനെ പരിപാടികളൊക്കെ.
ചെറിയൊരു കല്യാണം ആണ് ചെറിയരു പരിപാടിയാണ് അവനാണെങ്കിൽ പുറത്താണ് അവൻ വരണം അവൻ വന്നിട്ട്. ആഹ് അവനാ ടൈമാവുമ്പഴൊക്കേ വരുള്ളൂ അപ്പ തലേന്ന് എന്തെങ്കിലും ഹൽധി പോൽത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാവും പിന്നെ കല്യാണ റിസെപ്ഷനും ഒരുദിവസം തന്നെയ ആഹ് എന്തെങ്കിലും ഉണ്ടാവും പിന്നെ കല്യാണ റിസപ്ഷനും കൂടെ ഒരു ദിവസാണ് വരുന്നത്
എങ്ങനെ എല്ലാരും ഒരേപോലെ ഡ്രസ്സണോ ധരിക്ക്‌ണ്
അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് വെച്ചത് എല്ലാം അങ്ങനെ ഫുള്ള് എല്ലാരും ഒരേപോലെ ഒന്നല്ല ഇന്നാലും ഫാമിലിയായിട്ട്പ്പ ഞാനും ഹസ്ബന്റും മക്കളും ഒന്ന് അച്ഛനും അമ്മയും അങ്ങനെ.
ഇപ്പൊ അങ്ങനെയാണല്ലോ ഓരോത്തര്ക്ക്‌ ഓരോ കളറ്
ആഹ് അങ്ങനെ എല്ലാരും കൂടെ പണ്ടല്ലേര്ന്നൊ അത് ട്രെൻഡ് എല്ലാരും ഒരേ കളറ് ഇപ്പൊ ആ യൂണിഫോം ഇല്ല. ആഹ് ആ ഇപ്പൊ അച്ഛനും അമ്മയും മക്കളും. അതെ ഉം അങ്ങനെ ഒരേ പാറ്റേണൊക്കെ ആക്കിട്ട് അങ്ങനെ ഇപ്പ എല്ലാവർക്കും ഇനിപ്പോ സാരി ഒക്ക എടുക്കണം ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ എടുക്കണല്ലോ സാരിയായിരിക്കും ഉം സാരിയായിരിക്കും ഇപ്പ ഉം ഇല്ല ഇല്ല എടുത്തില്ല എടുക്കാൻ പോണം അപ്പൊ നല്ല സ്ഥലം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഇപ്പവിടെയന്ന് പാലക്കാടാണിപ്പൊ ഉദ്ദേശിരിക്കുന്നത് കുത്താമ്പുള്ളി ഉണ്ടല്ലോ
ആഹ്
കുത്താമ്പുള്ളി കേട്ടില്ലേ എ ആർ ഹേലുംസൊക്കെ നെയ്ത്തുകട നെയ്ത്തുകട ആ ആഹ് അപ്പൊ അവിടെയാണപ്പൊ വിചാ നല്ല നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്നേക്കാട് എത്രയോ അഫോർഡബിളും ആണ് പിന്നെ നല്ല ക്വാളിറ്റി ആണ് ആ ക്വാളിറ്റിയാണ് നല്ല
നല്ല സാധനം കിട്ടും
അത് ഇമ്പക്ക് ഇവിട്ന്ന്പ്പൊ ഒര് രണ്ടായിരത്തിനൊക്കെ വാങ്ങുന്ന സാധനം അവിടുന്ന് ഇപ്പോ ആയിരത്തിന്റെ ഉള്ളിൽ കിട്ടും നല്ല ക്വാളി
അതെ അതെ ആഹ് കല്യാണം കഴിഞ്ഞ പാട് ഓണക്കെ ആയല്ലോല്ലെ
കല്യാണം കഴിഞ്ഞ അല്ല ഓണം കഴിഞ്ഞിട്ടാ കല്യാണം വെരുന്നെ ഒക്ടോബർലാ കല്യാണം വെരുന്നെ ആഹ് ഓണം പിന്നെ ഓണം കഴിഞ്ട്ട്
ഓണത്തിന് അപ്പ ഡ്രസ്സ് എടുക്കൂലല്ലേ?
ഓണത്തിന് ഇനി ഇപ്പ എടുക്കാറുണ്ടാവില്ല ഇനി ഇപ്പൊ കല്യാണത്തിനൊക്കെ എന്തായാലും എടുക്കല്ലോ ഓണത്തിന് മുന്നേ പിന്നെ ഓണത്തിനങ്ങനെ പ്രത്യേകിച്ചങ്ങനെ ഞാനങ്ങനെ എടുക്കറൊന്നുല്ല വീട്ട്ന്നൊക്കെ ഇടാൻള്ളെ എന്തെങ്കിലും ഡേയിലി വീസൊക്കെ ഇട് ക്കതല്ലാതെ അങ്ങനെക്കെള്ളൂ ആഹ് മക്കക്കൊക്കെ നോക്കണം എന്തെങ്കിലും അവർക്ക് പിന്നെ എല്ലാ പ്രാവശ്യം എടുക്കുന്നോണ്ട് പിന്നെ ആരെങ്കിലും ഞാന് എടുക്കാറില്ല ഇവട്ന്ന് അമ്മീം, അച്ഛനും പിന്നെ എന്റെ അമ്മീം, അച്ഛനും അങ്ങനെ അവരൊക്കേ എട്
മക്കക്ക് എങ്ങനെ ഒരേ പോലെയാണോ എടുക്കാറ് അതോ വേവ്വേറെ വേവ്വേറെ എടുക്കാറ്
ആഹ് ഒരെ പോലെ ഒന്നു അല്ല എടുക്ക ഒരാള് മോള് മൂത്ത മോളാണ് ഒരേപോലെ ഒന്നും എടുക്കൂല ചെലെ ടൈമില് കളറൊക്കെ ചെൽപ്പോ മേച്ചായിട്ടൊക്കെ വെരും
ആഹ്
ഓരോര്ത്തർക്ക് ഇഷ്ടള്ളത് അങ്ങോട്ട്‌ എടുക്കും അത്രേള്ളൂ
ആഹ് എന്താ മൈലാഞ്ചി ഒക്കെ ഇടൂലെ കല്യാണത്തിന് ആഹ് ഇതാ എന്താണ് മൂത്ത ആള് നാലാം ക്ലാസ്സിലാണല്ലോ അവ വനും വന്ന്ണ്ട് രണ്ടാമത്തെ ആള് എൽ കെ ജി അവനും വന്നു ചെറിയ ആള് ഒന്നര വയസ്സായിട്ടോള്ളല്ലോ
ഏഹ് ഉം അത് ശെരി സ്കൂള് വിട്ട് വന്നെന്റെ ഒരു തെരക്ണ്ടാവുലെ ആഹ് അവിടെക്കെ അതന്നെ ടി വി ഫുഡും കഴിച്ച് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ടിവി തോറന്നച്ച് അവിടെ ഇരി യാ
ടി വി ഒന്നും കാണൂല ഇവടതാ ഒരുപാട് ആഹ് അപ്പറും ഇപ്പറോക്കെല്ലേ കുട്ടികളൊക്കെ വന്നിട്ട്
ആഹ് ആഹ് ഇവടെ പിന്നെ അങ്ങനെ ആ കളിക്കാനൊന്നും അങ്ങനെ ആരും കിട്ടൂലപ്പൊ
ആഹ് അല്ല അവര് ആൺകുട്ടികളാണെ പെൺകുട്ടികളല്ല ആൺകുട്ടികളാണെ
ആഹ് അതെ വല്യ കുട്ടികളല്ലോ അതുകൊണ്ട് പിന്നെ കളിയിലേക്കും ഇത് മോള് ടി ടിവിലാണ് ഉപ്പും മുളകും കണ്ടൊണ്ടിരിക്കും രാത്രി വരെ ഉപ്പും മുളകാ ഉപ്പും മുളകും സീരിയസ് ഇല്ലേ അത്
ആഹ് മനസ്സിലായി
പിന്നങ്ങനെ സൈക്കിളെക്കെ ഓട്ടി കളിക്കും
ആഹ്
ഉം അങ്ങനെ ടൈമ് പോവും പഠിപ്പിക്കാനൊക്കെ ഇരിക്കണ്ടല്ലോ ഇനി
അതെ അതെ അതാണ് ഭയങ്കര പാട് അതെ ഭയങ്കര പാടാണത് ഇരുന്ന് ഭയങ്കര മ ടിയാണ് എഴുതാനൊക്കെ ഭയങ്കര മടിയാണ്
ആഹ് അപ്പ അങ്ങൻതന്നെയാ എന്തെങ്കിലും എഴുത് പർഞ്ഞ അറിയൂല അറിലാന്ന് പർഞ്ഞാ പിന്നെ ആ അറിയും ഒന്ന് എഴുതി നോക്ക്ന്ന് പർഞ്ഞാ പിന്നെ കരച്ചിലാ
ഇരിക്കും ഇരുന്ന് കഴിഞ്ഞാ വെള്ളം വേണം മൂത്ര ഒ ക്കാണ്ട് അങ്ങനെ ഓരോ ക ഓരോന്നും പറഞ്ഞ് ആഹ് വെശ്ക്കുന്നു എന്തേലും തായോന്നൊക്കെ പർഞ് ഭയങ്കര കോമഡിയ്കാര് ലാസ്റ്റ് ദേഷ്യംക്കെ വരും ഒരു വടിയൊക്കെ ഇണ്ടാവും കയ്ൽ തല്ല് ഒന്നുംല്ല അതെല്ലോട്ത്തും അങ്ങനെയാണ് വടിയൊക്കെണ്ടാവും കയ്ൽ അങ്ങനെ തല്ലൊന്നുല്ല ന്നാലും ഇങ്ങനെ പേടിപ്പിക്കും ന്നാലും ഒരു പേടിയില്ല
വെച്ചില്ലെങ്കിലൊര് ആഹ് അതാണ് ഒരു പേടിയേണ്ടേ എന്തെങ്കിലും ചീത്തറിമ്പത്തേക്ക് ക
പേടിയില്ല ആഹ് പിന്നെ ഉറക്കം വരുവാന്നെ നല്ലോണ്ണം പോയി കിടക്കും നേർത്തെ നീക്കൊണ്ടേച്ച് എയ് എയ് യൂ കെ ജി പഠിക്കണ മോന്റെ വണ്ടി നേർത്തെ ഏഴേ മുക്കാൽനൊക്കെ വെരെ
അപ്പൊ അവന്റെ ഒറക്കം ഒന്ന് റെഡി ആവണേന്ന് നേർ ആഹ് ഏഴേമുക്കാൽന് വന്നാ പിന്നെ അഞ്ചുമണി ഒക്കെ ആവും ഇവിടെ വീട്ടിക്ക് എത്താന് അപ്പൊ ഒറക്കത്തിന്റെ ഇതുണ്ടാവും നേരത്തെ ഒറങ്ങും ചെയ്യും
ആഹ് വരൊന്ന് പതിനൊന്ന് മണിക്ക് ഉറങ്ങുള്ളൂ രാവിലെ എണീക്കാൻ ഞാൻ വിളിറ്റെ എണീക്കുള്ളൂ
ആഹ്
അങ്ങനെയൊക്കെയാണ്
ഉം
ചായക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ലേ വൈകുന്നേരം ആഹ് എക്സാം ആവനായി
ആഹ് പിന്നെ ചായക്കങ്ങനെ പ്ര ത്യേകിച്ചൊന്ന് എപ്പഴങ്കിലുക്കെ ഞാനെന്തെങ്കിലൊക്കെണ്ടാക്കും
സദ്യ സദ്യന്നെയാണോ മെയിനായിട്ട് ഇണ്ടാക്കാറ്
സദ്യന്നെയാണ് ഉം ഞങ്ങളിപ്പോ ഇവിടെ ഹസ്ബൻഡും അനിയനും ഒന്നും ഇല്ലാത്തൊണ്ട് ഞങ്ങള് ഓർഡറെയ്യാറാണ് ആഹ് ഞങ്ങളെ ഇപ്പണ്ടാക്കാൻ ഭയങ്കര മടിയ അവരൊന്നുല്ലാത്തൊണ്ട് ഉം ഞങ്ങള് രണ്ട് പേ ഞങ്ങള് പിന്നെ കൊറെ എല്ലാ വിഭവവും ഉണ്ടാക്കേം വേണം ഉം
അല്ല പണ്ടൊക്കെ എങ്ങനെയാച്ച അതൊരു രസായിരുന്നു എല്ലാരും കൂട്ട് കുടുംബ ആവോല്ലെ എല്ലാരും കൂടെ പൊടിണ്ടാക്കല് പക്ഷെ ഇപ്പൊ ഒറ്റക്കാവുമ്പോ അതിന് ആഹ് ഒറ്റക്കാവുമ്പോ എല്ലാത്തിനും ഒരു മടിയ്കാരോ
അതാണ് വ
ഞങ്ങളടുത്ത് കൊറെ ആഹ് ഓണം ആഘോഷിക്കുന്ന കൊറെ ആൾക്കാരുണ്ട്
ആണ്ല്ലേ
ആഹ് ഞങ്ങള് എന്റെ വീട് വാടാൾക്കാരുണ്ട് അവരൊക്കെ ഇങ്ങനെ അവരുണ്ടാക് ചെയ്യാ അപ്പൊങ്ങ പൊതിഞ്ഞു തരുവെ നല് നി ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ആഹ് സാമ്പാറായാലും കൂട്ടുകറീം പായസൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് നമ്മളൊക്കെ എത്ര ഇണ്ടാ ഓഹ് അതിന്റട്ത്ക്ക് എത്തൂല എന്നിട്ട് ഞാൻ അങ്ങനെ ചോയിക്കുവ ചേച്ചിനോടക്കെ എങ്ങനെയ ഇണ്ടാക്കാറ് ആഹ് നല്ല ടേസ്റ്റാണ് നല്ല നല്ല അടിപൊളിയാണ് ആഹ് ഞങ്ങൾക്ക് ഏഹ്
ങ്ങത്തെ ബിരിയാണി ഞങ്ങക്ക് ഇണ്ടാക്കാൻ കഴിയില്ല എങ്ങനെ ഇണ്ടാക്കിയാലും ആഹ് ടേസ്
അങ്ങൻതന്നെ ചെലോര് പറയും ആഹ് ഇങ്ങള് ഞങ്ങക്ക് ആഹ് ഞങ്ങൾക്ക് ഇങ്ങളെ സദ്യ ഭയങ്കര ഇഷ്ടാണ് ഏഹ് അത് എന്ത്യേ ഇപ്പോ ഏഹ് ഗർഭിണിയാവുന്ന സമയത്തും സദ്യ കഴിക്കാനേക്കാരം കൊതി സ ഇണ്ടാക്കാനാണ് പാട് എന്നിട്ട് ഇക്കാടൊക്കെ പറഞ്ഞി ട്ട് സദ്യ കഴിക്കാൻ പോണന്നാണ്ട് പൊറത്തു പോയി സദ്യൊക്കെ കഴിക്കും അപ്പൊ ബിരിയാ ണിയൊന്നും കഴിക്കാൻ പിന്നെ തോന്നൂല
ഉം ചെല സ്ഥത്തോക്കെ നല്ല ടേസ്റ്റ് ചുണ്ടോ ഞങ്ങളിങ്ങനെ അധികം മ്മള കല്യാണ വീട്ടിലൊക്കെ ഇണ്ടാക്കുന്ന ടീമിണ്ടല്ലോ
ആഹ് ഇവിടെ ഞങ്ങളവിടെക്കെ എങ്ങനെയ വെ യ്യോ ഓണത്തിനായാലും പെരുന്നാക്കായാലും സദ്യയും ബിരിയാണിയൊക്കെ കിട്ടൂട്ടോ അങ്ങനെ ന്റെ വീട്ടിലിണ്ടാക്കീട്ട് ഓർഡർ ചെയ്താ സാധനം കിട്ടും പ്പ അങ്ങനെല്ലായിടത്തും ഒണ്ടല്ലോ
ആഹ് അയ്ശരി ആഹ് എൻക്കു അങ്ങൻത്തന്നെ ആഹ് ആഹ്
മോൻ വയങ്കര വാശിയിലാണ് ആഹ് ഓക്കേ ഓക്കേ
പ്പോ ശെരി ശെരി ആഹ് ശെരി